ഹലോ ഹലോ ആഹ് ഇപ്പ കേക്ക്ണ്ട്
പിന്ന എത്രേലാ പഠിക്കുന്നേന്നാ ഞാൻ ചോയിച്ചത് അനിയത്തിമാര്
ആരാ പറയിണ്ടേ ഒരാള് പത്ത് കഴിഞ്ഞു ഒരാള് ഏഴില് ഒരാള് മൂ നാലില്
അ ആഹ് അങ്ങന ആ
ഉം
അപ്പോ മദർസേലോ മദർസേലോ അങ്ങനെതന്നെയ
മദ്രാസയിലെ ഒരാള് പ്ലസ് ടു ഒരാള് എട്ട് ഒരാള് ആ
ഓ നിങ്ങളാ മദ്രസെ പ്ലസ് ടു വരെണ്ടാവായിരിക്കു അല്ലെ
ആ തെ
ഉം
ഇല്ല ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പായതാ ആദ്യൊന്നില്ലാനു ആദ്യല്ലോ എട്ടാം ക്ലാസ് വരേനു ല്ലോ എന്റിപ്പോ ആ ബസ് ടു ആയി
ഏ ഇവിടെ ആദ്യേ പ്ലസ്ടു വെരേണ്ട്
ആഹ്
ഉം
ഓരോ ബാച്ചിലും കുട്ടികളിണ്ടെങ്കിലല്ലേ പ്ലസ് ടു വെരേ ആക്കുവ അപ്പൊ ഈ ബാച്ചിലുണ്ട് അപ്പൊ പ്ലസ് വൺ അങ്ങന
ഇവ ഇവിടേന്ന് പറഞ്ഞാല് കുട്ടികളെ വീട്ടിൽ പോയി വിളിച്ചും ആ പ്ലാ പത്തൊക്കെ കഴിയുംമ്പോ പിന്നെ ഓരോരുത്തർക്ക് മടിയായി വരാതാവുംമ്പോ മദറ് പോയിട്ട് വീട്ടു പോവും എന്നിട്ട് ഇപ്പ ഇവിടടു പേരൻസിനോട് സംസാരിക്കും പിറ്റേസം ഇവര് വര് മക്ക മദ്രസ്ക് വെരുംന്നോര് പറയും അവര് വെരേം ചെയ്യും
ആഹ് അതെ അങ്ങനെയാണ് വിളിക്കുമോ എന്താലും വരൂ
ഹാ ഈ സ്കൂൾക്ക് നേരം വൈകും അങ്ങൻത്തെകോരോ പ്രശ്നങ്ങളായിട്ട്
ആഹ് പിന്നെ ഈ ഈടെ പിന്നെ ഇംഗ്ലീഷ് മീഡിയുള്ള കുട്ടികക്കെല്ലാം വൈകുന്നേരം ക്ലാസ് എടുക്കുന്ന് മദ്രസേന്ന് ക്ലാസ്
ആ ഇവിടെ ഇണ്ട് രണ്ട് അനിയത്തിയാക്ക് രാത്രിയാ മദറസ്
ആഹ് അപ്പൊ അതുകൊണ്ട് വെല്ല്യ ബുദ്ധിമുട്ടില്ല അപ്പൊ രാവിലെപ്പോ പോ സ്കൂൾ പോന്നാക്കും വലൃ ബുദ്ധിമു ട്ടില്ലാല്ല വൈകുന്നേരം മദ്രസ ഒള്ളോണ്ട്
ചെറിയ കുട്ടിയൾക്ക് ആ പ്രശ്നില്ല്യ വല്ല്യ ആൾക്കാർക്ക് അ ഇപ്പ ഞങ്ങക്ക് ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞാല് എട്ട് എട്ട് ണയന്തിനൊക്കെ ക്ലാസ് തൊടങ്ങും
ഓഹ്
അപ്പൊ ഈ ട്യൂഷന് പോണവരുണ്ടാവും അത് രാവിലത്തെ ക്ലാസ് ഇതാവും അപ്പൊ ഇപ്പ വെരാൻ പറ്റൂല അങ്ങനൊക്കെ ആയിട്ടാണ്ട് കൊറെ ആൾ ക്കാര് നിർത്തും
ആ ട്യൂഷന് പക്ഷെ ഇപ്പൊ ഓൺലൈനും ഉണ്ടല്ലേ ഇപ്പ വീട്ടിലന്നെ പോയിട്ടൊന്നും പഠിക്കുന്ന സീസ് മറ്റൊന്നും പാടില്ലാലോ ഇപ്പോ ഓൺലൈൻ തന്നെ ഒ ഓരോ കോഴ്സല്ലാം ഇല്ലേ ട്യൂഷന് വ
അല്ല സ്കൂൽന്റെ പിന്നെ സ്കൂളിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും ട്യൂഷൻ സെന്ററുകള് ഒക്കെ അവിടെ പോയി കണ്ടു പഠിച്ച കുട്ടികളാണ് അധികം
ഓ ഓ അങ്ങനെ ഇരിക്കുല്ലേ അപ്പൊ അത് അപ്പൊ ലേറ്റ് ആവുല്ലേ നന്ന് ലേറ്റ് ആവുലേ അപ്പൊ വരാനെല്ലോലെ അങ്ങനെയാകുമ്പോ അപ്പൊ അത് കൊ കോളേജ് അഴിഞ്ഞപ്പൊ അട്ന്നന്നെ അടിയു ആടിയും പോകണ്ട അല്ലേ ട്യൂഷൻ സെന്ററിൽ ചേർന്നവരികി ആ ഇപ്പൊ ഓൺലൈനിൽ കൊറെ ട്യൂഷൻ ഉണ്ട് ഒന്ന് മുതൽ പ്ലസ് വരെ ഒള്ള കുട്ടികൾക്ക് ഒക്കെ ട്യൂഷൻ ഉണ്ട് ഇപ്പ സി എം വി എം ഇ ലല്ലാം അങ്ങനെ എടു ത്തുടുക്കുന്നുണ്ട് ഞാന് കഴിഞ്ഞ പ്രാവശ്യം സി എം വി എം ഇന്റ് പ്രൊമോട്ടർ ആയിരുന്നു അപ്പൊ അയിന്റെത്ത് ഓരോ ഇങ്ങനെ കോഴ്സ് വരുമ്പോ കാണലുണ്ട് ഇപ്പ ഒന്ന് മുതൽ പ്ലസ് ടു വരെ ഉള്ള കുട്ടിയക്ക് ട്യൂഷൻ ഇണ്ട് പിന്നെ ഏത് ഇ കുറാക്ലാസ് തജവിത് പഠനോ പിന്നെ നിസ്കാര പഠനോ അങ്ങനെ കൊറേ വിഷയങ്ങളുണ്ട് അയിന്റെ തന്നെ ഓരോ നമുക്ക് ഇസ്ലാമികമായിട്ട് പഠിക്കേണ്ടിക്ക് അങ്ങനെയും കൊറെ വിഷയങ്ങളായിട്ട് വർ തന്നെ കോഴ്സ് എടുത്ത കൊടുക്കുന്നുണ്ട് ഇവര് പിന്നെ ഏ പിന്നെ ഇത് മെഹന്ദതി അതെല്ലാം അറിയാ മെഹന്ദതി കോഴ്സ് സ്റ്റിച്ചിങ്
ഞാനെ ച എടും സ്റ്റിച്ച് ചെയ്യും
ഓ നിങ്ങളെ വി വിട്ടില് വിഷീൻ ഉണ്ടോ അപ്പൊ
മെഷീൻ ഇണ്ട് ഉം പക്ക് ഇപ്പ എക്ക് ആത്യം തുണിക്കച്ചോട ആയിരുന്നു അപ്പൊ ആദ്യം കട ഇട്ടീരുന്നു അപ്പ കടയില് ആദ്യം ഇതൊക്ക ണ്ടായിരുന്നു. സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു മാക്സി ഇതൊക്കെ ഉണ്ടായിരുന്നു എ പിന്നെ അത് ഒഴിവാക്കിയപ്പോ പിന്നെ വീട്ടക്ക് കൊണ്ടന്നെ
ആഹ പക്ഷെ ആ ആഹ് അപ്പൊ നിങ്ങക്ക് ആശ ചൂരിദാറല്ലോ അപ്പൊ അടിക്കാൻ അറിയോ എങ്ങനാ ചുരിദാ സ്റ്റിച്ച് നമ്മള് ഇടുന്ന ചുരിദാർ ഇല്ലേ
വെറ്റാലി അടിച്ച് ട്ടും. അമ്മായി വെട്ടും ആഹ്. കട്ടെയും ആഹ്. ഹ്മ്.
ഇപ്പയ്ൽ ഹ് എല്ലാരും ചൂതാർണ്ടെപ്പ മറ്റേ മോഡലല്ലെല്ലേ അട്. ക്കെന്നെ എന്നാന്ന് ശറാറാ അങ്ങൻത്തെല്ല അർയാ.
ഇവ്ടെല്ല അമ്മായി അമ്മായി എല്ലതും അടിച്ചും അമ്മായി അയ്ന് ക്ലാസ്. ന് പോയൊക്കെ ചെയ്തിനു ചെറുത് തൊട്ടെ. പോയിനി അപൊപ്പൊ എല്ലം നല്ല അറിയാ.
ജെ ഹ് മ് ശെറാറേൽ അടിക്കാന് നല്ല റേറ്റും വ വാങ്ങുന്നില്ലെ ഇപ്പൊ. ഓരോ ഞാ ഞാന് അന് അന്റെ കയ്ഞ്ഞ പ്രാവ്ശ്യം. ആ എന്റെ മുത്തന്മാന്റെ മോളെ മങ്ങലേണ്ടേര്ന്നു അപ്പൊ അഹ് അന്നേരം ഞാൻ ഞാന്. ഒരു ഹ് ടൈൽഡെയും വിടേലുങ്ങനെ കൊട്ത്തിട്ട് ശെരാറ്. പേന്റ് അടിക്കാനെന്നെ എത്രയാ മേടിച്ചെ എഴുന്നൂറ് രൂപയെട്ടെ മേട്ച്ച്ണ്. പേന്റ് മാത്രം അടിക്കാൻ ശെറാറന്റെ ശെറാറന്റെ പേന്റ് ടോപ്പല്ല. പേന്റ്ത് വേര്ത്തന്നെ പൈ. ത്തിയെട്ക്കുന്നെ ടോപ്പിന് വേർ തന്നെ പേന്റിന് മാത്രായിട്ട് എഴുന്നൂറ് രൂപ എടുത്തവര്. അപ്പൊ നല്ല ഉം അപ്പൊ അങ്ങത്തെൽ പഠിച്ചിരിക്ക നല്ലാ അങ്ങെ. എത്തിയല്ല അടിക്കുന്ന കൂട്ടർക്ക് ഉം. പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറില്ലേ? സാരിക്കെല്ല ഇങ്ങനെ ത് തുന്നുന്നെ അതറിയൊ ങ്ങക്ക്. ക്ക്യനങ്ങനെ മുത്ത് ഉം.
ആര്യാ വർക്ക് മാതിരിയെയിരിക്കു ലെ?
ആഹ് അത് അത്പോൽതന്ന്യെ ഉം.
ആ അതൊന്നും അറില്ല. മ് ഇത്പ്പൊ ഇവ്ടെ മെഷീന് ഇണ്ടായതുകൊണ്ടാണ് ഇപ്പം സ്റ്റിച്ചിങ്ങറിണെ ല്ലെങ്കിപ്പൊ അതു അറിണ്ടാവൂല.
അതെ അതെ പിന്നെ ഹ് കെ. ചെറിയ പിന്നെ അ മക്കക്കെല്ലെ പിന്നെ കോശറ്റ് വ വർക്ക് ഭയങ്കര ഇഷ്ട്ടേ ഇപ്പൊ.
ആ അത് ചെയ്യും പ്പൊ ഞാനു ചെയ്യു ന്റെ അനിയത്തി ചെയ്യൂ പ്പബേഗ് ശെതാക്കി.
ആ ഇന്റെ ഇത്താത്താന്റെ മോളും ചെയ്യല്ണ്ട് ആഹ് ഹാൻഡ് ബാഗാ. ആഹ് ഓഹ് പിന്നെ ഇത് ഇത്ണ്ടാ ക്കലുണ്ട് എന്താന്ന് ഷൂ ഷോക്സ് പോൽത്തെ എന്തോ ഒരു സംഭവ ഇല്ലേ? അതെല്ലാ ഓളാക്കല്ണ്ട്.
ആഹ് ഇന്റെ അനിയത്തിപ്പോ ആ അമ്മോന്റെ. കുട്ടിക്ക് ചെറിയ കുട്ട്യനെണ് ഒന്നര വയസ്സായിട്ടൊള്ളു ഓൾക്കിപ്പൊരു ഉടുപ്പ്. ചെയ്ത് അതെയ്റ്റ്.
ഓഹ് മറ്റേ അത് ശെരി. ക്ക് ഉടുപ്പല്ലാ പക്ഷേ ശരിക്കും ആവോ അത് അതെങ്ങനെയാന്ന് ഉടുപ്പൊന്നും നമ്മളന്ന്.
അഹ്‌ക് മ്മള് ക്ലാസ് ഏ ത്ണ്ടല്ലോ യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ പ്പൊ. ഓളൈല് നോക്കികാണ്ട് ചെയ്താ നല്ല രസണ്ട് കാണാന്.
ആഹ് പക്ഷെ അത് കൊറെ ടൈം എടുക്കുലെ അത് തുന്നി തുന്നി വരുമ്പോഴത്തേക്ക്. ഹു കൈത്തുന്നന്നെല്ലെ അയിന്റെത്ത് മെയിൻ ആയിട്ടുള്ളത്. ഹേ
അയിന് പ്പെ നമ്മള്പ്പൊ അയ്കെന്നായിട്ട് കോൺസെട്രേറ്റയ്ത് ചെയ്യാണെങ്കി പെട്ടന്നാവും. ഹ് പിന്നെ മടി പിടിച്ചിരിക്കുമ്പോ പിന്നെ ഓൾത് പർഞ്ഞാല്. പെ നൂല് കൈഞ്ഞ് ആ പിന്നെ വാങ്ങാൻ വേണ്ടി ലാഗായി. വാങ്ങീന്റേഷം പെട്ടന്ന് കൈഞ്ഞി ആ കൊണ്ടോയ് കൊട്ത്ത്. മ്മാന്റെ വീട്ട്ക്ക് പോയീനി ഇപ്പട്ത്ത് അപ്പൊ കൊണ്ടോയൊടുത്ത്.
അതെ തെ പഷേ നൂലിനെല്ലാം ചെറിയ റേറ്റേ ആവുള്ളൂ തോന്ന്ലെ ഓൺലൈനെല്ലാം. നൂലല്ലാം ഇപ്പൊ സെറ്റ് ഐറ്റം മടിക്കുമ്പോ അത് ചെറിയ റേറ്റ് ആയിട്ട് കിട്ട്ന്നുണ്ട്. ഇപ്പൊ മീശോലല്ലേലേ അതിന്റെതെല്ലാം.
ഇവിടെ ഓൺലൈന ഒന്നും വാങ്ങാനയിക്കലില്ല.
ആഹ് ഓൺലൈല്ങ്ങള് വാങ്ങലില്ല?
ഏയ് ഓൺലൈല് വാങ്ങാൻ സമ്മയ്ക്കലില്ല.
ആഹ് അമ്മള് ഇങ്ങത്തെന്റെ എല്ലാ ഐറ്റംസല്ലാം ഓൺലൈനിൽ നിന്നാ മേടിക്കലി പ്പൊ. ഇത്താത്താന്റെ മോള മോളെല്ലാം മേടിക്കുന്നകാണഅവര്, ന്നേര ഒരേ ദിവസത്തിന്നുള്ളിൽ കിട്ടും ചെയ്യ അങ്ങത്തെ സാധനങ്ങള്. അയ്ന്റെ നൂല് പിന്നെ അയ്ന്റെ ന്തോരു കൊറേ കുത്ത് കുത്ത് കുത്ത്ന്ന നോക്കിയാല സധ ആഹ് കുത്തുന്നോൽത്തെ സാധനന്നെ കാണാം ക്ഷെ ഞാ ഞാനൊന്നും തിന്നും തുന്നലൊന്നും ഇല്ലേ. ഓള് തുന്നുന്ന കാണ ഓക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങൻത്തയ്നല്ലോ ഇങ്ങനെ തുന്നി താക്കീട്ട്. പായ് അങ്ങൻത്തെല്ലാം ആക്കും.
ഉം
ഇങ്ങനെ മാറ്റുപോൽത്തെ പായില്ലേ?
ആഹ് ആഹ്.
ആഹ് ങ്ങെള് ചെയ്യാറുണ്ടോ അങ്ങൻത്തെ? ആഹ്. പിന്നെ വേറെന്താ രാത്രിയത്തെ ഫുഡായാ?
ഫുഡോക്കെ രാത്രിയെക്ക്ള്ളെ ഉച്ചക്കക്കും രാത്രികക്കൊക്കെള്ള രാവിൽതന്നെ ഉണ്ടാക്കിക്കും.
ഓ രാത്രി വേർ സെപ്പറേറ്റ് ആക്കൂല അപ്പൊ
വേറെ സപ്പ്റേറ്റ് ഒന്നും ആക്കൂല ഇനി അഥവാ തേയ്ഞ്ഞീല്ലെങ്കില്. മ്മ വൈന്നാരം ഇണ്ടാക്കും. ഉം പിന്നെ ചായെക്കെ എന്തേനു?
ചായക്ക് സാധാ സാധാ ഇത് അബ് ല് മിച്ചറ്. ആഹ് പൊടിയാൻ പറ്റില്ല. ഇന്നാക്കീട്ടൊന്നില്ല. അല്ലെങ്കില് എന്തെങ്കി ഉള്ളിവട കായി പൊര്ച്ചേ അങ്ങത്തെ എല്ലാ ആക്കാറ്ണ്ട്. ഇങ്ങളെ ആക്കലുണ്ടൊ അങ്ങൻ ത്യയെല്ലു ഐറ്റംസ് സ്നാക്സ് ഇങ്ങനെ പൊ എണ്ണക്കടികള്
ആഹ് ഇണ്ടാക്കല്ണ്ട്.
ഏതയിറ്റ ഇണ്ടാക്കല്?
ഇവ്ട അധികം പുതാര ഇണ്ടാക്കും.
ഉഴ്ന്ന് വടിയാ.
പുകാട
അതെന്നാ സാധനോ?
അത് അമ്മള് ചപ്പാത്തിക്ക് മാവൊയ്ക്ക്ണ പോലെ ആക്ക പിന്നെ പിന്നെ പുകാടൊക്കരച്ച്ണ്ട്. അയ്ക്ക് ചെറിയ വട്ടത്തില് പര്ത്ത ഇന്നട്ടയ്ക്ക് വെക്കാ. ഇന്നട്ട് തേങ്ങി ശർക്കരിം. അണ്ടിപ്പര്പ്പും മുന്തിരി ഇണ്ടെങ്കി അതിടാ. ഇട്ട്കാണ്ട് മിക്സാക്കികാണ്ട് അയ്ൽ നെറ്ച്ച്കാണ്ട് അഹ് കൂട്ട അത് ഒരു അതൊരു ഉണ്ടാവും ഇന്നട്ട് അത് എണ്ണേട്ട് പൊരിച്ച.
ആഹ് അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട ഞാൻ ചൊയ്ച്ചെ കേക്കാത്ത പേര് പേരും കേക്കാത്ത പേരെന്നാ. അപ്പൊ അതുകൊണ്ട ഞാൻ ചോയ്ചെ അത് എങ്ങനെ ഇണ്ടാക്കാന്ന്.
ആഹ് അത് ഇബെടെ ഏടക്കെടക്ക് ഇണ്ടാക്കും. ഒന്നില്ലെങ്കി അഹ് ഇണ്ടാക്കും
ഉം നമ്മള് പിന്നെ കായ്ന് കുണ്ടുവിള്ള സംഭവം തന്നെ കായ് വെളീച്ചത് കായ് പൊരിച്ചത്. കാ കായ് കായ് വെളീക്കണ വെളീ ച്ചതറീ ഇങ്ങക്ക് തേങേലിട്ടിട്ട് തേ
ഏഹ് ഇന്ത പഴല്ലെ
ആഹ് നേന്ത്രപ്പയോ നേന് ഇപ്പത്തിനെ കട്ട് കട്ട് ആക്കിട്ട്. അതിനെ കൊറ്ച്ച് മെയ്ലിട്ടിട്ട് വാട്ടിയിട്ട് പിന്നെ കൊറ്ച്ച് തേ ആഹ് അതെ
മക്സ് ആക്കി എ ഇങ്ങനെ ഇല്ലെ
അഹ് ആഹ് അതെ അങ്ങൻത്തെ എല്ലാ സംഭവങ്ങൾ ഇണ്ടാക്കിട്ട്ണ്ട്. പിന്നെ ഉം പിന്നെ ഈ കുട്ട്യേക്കെന്നെ പിന്നെ നൂഡിൽസ് അങ്ങൻത്തെ എല്ലാ വേണ്ടി വര ഇവെർക്ക് ഇത് എണ്ണക്കടി ആയാലും ഇതൊന്നും അത്ര വല്യ തിന്നൂല. ഇഷ്ടപ്പെട്ടിട്ട് തിന്നൂല. നമ്മള് കൊടുത്ത് കൊടുത്ത്ണെങ്കിലു അത് വല്യ ഇഷ്ടായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടിടുത്ത് ത്തിന്നുന്ന സാധനം സ് പറ്ന്ന നൂഡിൽസ് മക്രോണി അങ്ങൻത്തെ പോലത്തില്ല ഇഷ്ടപ്പെട്ടിട്ട് തന്നുന്നു അപ്പ അത്. പക്ഷെ അതൊന്നും അങ്ങനെ അധികം കൊടുക്കറല്ലോ അങ്ങനെ ഇണ്ടല്ലോ അല്ലെ
പൊറ്ത്ത്ത്തെ ഫുഡ് അല്ലെങ്കിലു അധികം കഴിക്കാൻ കേണ്ട ണ്ന്ന്
അതെ
പൂതിക്കൊക്കെ തിന്നണം എപ്പ ളൊക്കെ ആകുമ്പോ കേടാ
അതെ അതെ പിന്നെ രാവിലെ പിന്നെ പഴയത്തിന്റെറെ തന്നെ എന്തെക്കെ വാട്ടിയിട്ടെല്ലാം കൊടുക്കോ സ്നാക്സ് കെ പതിനൊന്ന് മണിക്ക് വേണ്ടി വരു വിരിക്കല്ലോ. അത് ഉസ്കൂൾന്ന് പറഞ്ഞി ആഹ് പതിനൊന്ന് മണിയാകുമ്പോ അവര് സ്നാക്സ് ടൈം ഉണ്ട് വക്ക് അപ്പൊ അതിനന് എന്തെങ്കിലും പാം വാട്ടിറ്റ മുട്ടൈത
ഇപ്പോ ഇപ്പൊ യൂട്യൂബിലക്കെങ്ങനെ ഓരോരുത്തിര് വിഡിയോ ആരക്കുമ്പോ കാണ് സ്നാക്സ് ഒക്കെ കൊണ്ട പോക കുട്ടികൾ
ആഹ് ആഹ് ആഹ് പിന്നെ ഉച്ച ക്ക് ഭക്ഷണം വേണ്ടാലോ അവർക്ക് ഉച്ചക്ക്ന്ന ആടെ തന്നെ ഉണ്ടല്ലോ സർക്കാർ സ്കൂള ആയതുകൊണ്ട് അടുത്തന്നെ ഭക്ഷണുണ്ട് ഉം അതുകൊണ്ട് കൊണ്ടോണ്ട ആവശ്യില്ല അല്ലെങ്കിൽ വേറെ വല്യ കുട്ടികളെല്ലാം കൊണ്ട് പോവയേ വല്യ കുട്ടികൾക്ക് ഇതൊന്നും പിടിക്കൂലാലോ നമ്മള് നമ്മളെ പോലെയല്ലാലോ ഒരാള് അപ്പൊ അങ്ങനെ അവരെല്ലാംണ്ടാവും രാവിലെ തന്നെ ആഹ് കിറ്റളം കൊണ്ടു പോന്നു എന്തക്കും രാവിലത്തെ റോട്ടിയാ കത്തര നമ്മളിപ്പ രാവിലെ എന്നാ ചൂടന്ന അത് ടിഫൻില ആക്കിട്ട് കൊണ്ട അങ്ങനെ അപ്പൊ നിങ്ങള് കോളേജിൽ പഠിക്കുമ്പോ ഒന്നും കൊണ്ടക്കൊന്നുമില്ല അപ്പൊ സ്കൂള്
ആഹ് ഞാന് കൊണ്ട ഞങ്ങൾക്ക് അവിടെ ഇല്ലല്ലോ അവിടെ പത്ത് എവിടെ എട്ട് എട്ട് വര ഉള്ളൂ ശരിക്കും പിന്നെ ഒൻപതും പത്തും അവിടെ ബാക്കി ഫുഡ് ഉണ്ടെങ്കിൽ പോയിട്ട് വാങ്ങാം
അങ്ങനെ
പ്ലസ്ണ്ണം പ്ലസ് ആഹ് പ്ലസ്ണ്ണം പ്ലസ്ക്ക ഫുള്ളും കൊ കൊണ്ടോകണം വീട്ടന്ന് കൊണ്ടോകണം പിന്ന നമ്മള് പുറത്തുന്ന് നമ്മുക്ക് വാങ്ങി നോക്കാം
കാന്റീൻ ഉണ്ടാവല്ലോ അല്ലേ നിങ്ങളക്ക്
ആഹ്
ആഹ് അപ്പ അടുന്ന് വാങ്ങ വാങ്ങാലല്ലേ
ആഹ്
ഉം ആഹ് അങ്ങനെയോ ഒരുപാട്